ഹലോ ആഹ എന്താ വർത്താനൊക്കെ
നല്ലർത്താനം എന്താ അന്റെ വർത്താനൊക്കെ
സുഖായിട്ട് പോണെ പ്പ വെറുതെ ഇരിക്കല്ലേ ക്ലാസ്സൊന്നുംല്ലല്ലോ
ഇല്ല വെർതെര്ക്കാണ് വെക്കേഷനല്ലേ
ആഹ് പിന്നേ ഞാന് വിളിച്ചതേയ്
ആഹ് പർഞ്ഞോ ആഹ് ഞങ്ങള് ചോറക്ക തിന്നു
അനെോ
ഇല്ലല്ല കൊറച്ചേര കഴിഞ്ഞിട്ട് കെട്ക്കൊള്ളൂ
ഞാൻ വിളിച്ചതൊരു കാര്യം ചോയ്ക്കാനാ തെര്ക്കിലൊന്നല്ലല്ലോ
ഏ യ് അല്ലല്ല ചോയ്ച്ചോ
ഒരു കല്യാണണ്ടായ്നി
ആഹ് എവടെ കല്യാണം
ആഹ് അത് കസിന്റെരു കല്യാണാണ്
ആഹ്
അപ്പൊ അപ്പമ്മളന്നായിട്ടൊരുങ്ങണ്ടേ
ആഹ് വാണം വാണം
അപ്പ അമ്മളല്ലേ അവടെ ഏറ്റവും മെയിനായിട്ട് നിക്കേണ്ടെയാൾക്കാര് ഏഹ് നമ്മക്കല്ലേ കല്യാണം ക്കാരം പക്ഷെ നമ്മളല്ല അവിടെ നല്ല രീതില് നിക്കണ്ടെയാൾക്കാര് അപ്പൊ നന്നായിട്ടൊന്നൊരുങ്ങണംന്നാഗ്രണ്ട്
ആഹ് അതെ അപ്പൊ ഡ്രസ്സൊക്കെട്ത്തോ ഇല്ലല്ല എടുത്തി
ക്കണം അതല്ലേമ്മളെ മെയിൻ കാര്യംന്നറിയ്ണേ
ആ ഡ്രസ്സൊക്കായ നല്ല ഹൈലൈറ്റ്യ്യ്ണ ഡ്രസ്സൊക്കാവണം അപ്പഴെല്ലാവാരും കാണൊള്ളൂ
ആഹ് അപ്പൊപ്പൊ കൊറേ ദിവസ്ത്തെ കല്യാണല്ലപ്പൊമ്മക്ക് ഏ കൊറേ ഡ്രസ്സ്ട്ക്കണം ഒന്നൊന്നും പോരല്ലോ
ആഹ പോര പല തരത്തിലുള്ള കല്യാണല്ലേ ഓരോന്നപ്രായി ചുബി അർബിക് നൈറ്റ് യാരി അരിക്കുത്ത് അങ്ങനൊക്കെ വഞ്ഞിട്ട് കുറെേ കാര്യാണല്ലേ
കല്യാണങ്ങളാണ് അപ്പൊ ഒന്നാണെങ്കിൽ നമുക്ക് ഇപ്പ ഒരു ഒന്നുള്ളെങ്കിൽ നമുക്ക് എന്താക്കാം അത് നല്ലോണ്ണം കിട്ട് നല്ല രീതിയിൽ എടുത്താൽ മതി ഇപ്പത് പലെ പലെ ഡ്രസ്സ് നമ്മക്കും നല്ല ചെലവുള്ളൊരു കാര്യാണ് ഇപ്പൊ കല്യാണംന്നൊക്കെ പറയ്ണത് അപ്പൊ ഓരോന്നിനും നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്തൊക്കെ ഡ്രസ്സ് എടുക്കേണ്ടന്ന് ഒന്ന് പർഞ്ഞെന്നേ
ഇപ്പം ഇപ്പ പിന്നെ നമ്മക്ക് കൊറെ റെന്റൽ ഷോറൂംസൊക്കെ ണ്ടല്ലോ അവൈലബിളല്ലേ
ആഹ്
അപ്പം നമുക്ക് ഈ ബ്രൈ ടു ബിക്കൊക്കെ കോടെ ഡ്രസ്സ് കോഡേക്കാരം നല്ലത് നമ്മളെ ഈ സിൽക്ക് മെറ്റീരിയല് വെര്ണെ ആഹ്
എയ്ല്
സിൽക്ക് മെറ്റീരിയൽല് വെര്ണെ
ആഹ് ആഹ് ആഹ് ആഹ്
ആ അപ്പം നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളുള്ളെ ആ അതൊക്കെ വാടകക്ക് കിട്ടല്ലോ
ആ ബ്രൈഡിനുള്ളതും ബ്രൈഡിന്റെ ടീമിന്ള്ളതൊക്കെ ആ റെന്റിന് കിട്ടും ആ അപ്പങ്ങനെട്ത്താ മതി പിന്നെ അരി കുത്ത് പറയുമ്പൊ നമ്മളെ ഈ ഒപ്പനെന്റെ ഡ്രെസ്സ് ആണല്ലോ ചെയ്യാ കസിൻസൊക്കെ
അല്ല ഇപ്പോ നമ്മള്
അല്ലെങ്കിൽ നമ്മള് പഴേ സാരിയൊക്കെല്ലേ
പഴേ സാരി ആ പഴേ സാരിയൊക്കെ തപ്പിപ്പിടിച്ച് ആരെട്ത്തേലും ണ്ടാവോ
ആഹ് ഇവടെ ഇണ്ടോ നോക്കണം ണ്ടെങ്കി ഞാൻ പറയണ്ട്
ആഹ് പിന്നെ അയ്നൻസരിച്ച്ല്ലെ സ്ഥലങ്ങളും വാണലെ
ആഹ് സ്ഥൽ ആഹ് വീഡിയോ ട്ക്കാൻ പിന്നെ നമ്മ് നമ്മളെവടെക്കട്ത്ത് നല്ലെ ലൊക്കേഷനൊക്കെ ണ്ടല്ലോ ഉം
അപ്പൊ അയ്നമ്മക്കത്ര പൈസാവൂല ഒന്ന്ങ്ങനെ ഞമ്മക്ക് വാടകക്ക്ട്ക്കാ
ആഹ് അപ്പമ്മക്ക്ങ്‌ റെന്റ്ന് ട്ത്താ മതി പിന്നെ
ഉം
വെർതെ നമ്മള പിന്നെ അങ്ങൻത്തൊക്കെട്ത്ത്ട്ട് ഒരുസം ഇട്ടിട്ട് പിന്നെ ടൂലല്ലൊ
ഇടൂല അതാണ് പ്രശ്നേ നമുക്ക് ന്നാ കല്യാണത്തിന് നല്ലൽക്ക് ഒരുങ്ങും വാണം പൈസ ചെലവാക്യാ നമ്മളതാ പിന്നെട് ഇട്ക്കൂല്ല അതവടെ
അതാണ് ഉം അപ്പൊ റെന്റിന് കിട്ടും ഇപ്പ ഡ്രസ്സൊക്കപ്പൊ റെന്റിന്ട്ത്താ മതി
ഉം അപ്പം അ പിന്നെ കല്യാണത്തിന്നും പിന്നെ അറബിക് നൈറ്റ്
അറബിക് നൈറ്റ് പിന്നെ പർദയല്ലേ യൂസെയ്യ അത് ക്കെ റെന്റിന് കിട്ടൂലെ അർബിക് നൈറ്റ്ന് യൂസെയ്യാള്ളെ ഈ തലേല് വെ ക്ക്ണ സാധനം ആ ഗോൾഡൻ കളറ്ള്ളെ അതൊക്കെ റെന്റിന്ട്
ഒന്നിന്
അത് ഒരു നൂറ്റയ്മ്പുർപ്യെക്കെ അയ്ന്റുള്ളിലൊക്കെ കിട്ടേക്കാരം
ഒന്നിന് അത്രേ കൊടുക്കണ ലേ
അങ്ങനല്ല നമ്മള് ഈ ഈ അരേല് കെട്ടാനും ണ്ടാവും തലേലും ണ്ടാവും
ആഹ് രണ്ടും കൂടെ നൂറ് നൂറ്റയ്മ്പോ
ആഹ് ആഹ് അത്രക്കെ വരോക്കാരം
ശരിക്ക് ഈ വാടക കൊട്ക്ക്ണത് വീട് കട്ടട്ടാ മതിയേനി
ആഹ് നല്ല ലാഭം ഇണ്ടാവും എല്ലാരും ഇടുക്കും ചെയ്യും ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പം
ആഹ്
കാരണം എല്ലാരും ഇതൊക്കെ ഒരു വട്ടം യൂസ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യൂല്ല
ഉം ആഹ് അത് പിന്നെ നമ്മള് യൂസ് ചെയ്യൂലല്ലോ? അപ്പ പിന്നെ നശ്ട്ടേക്കാരം ഇതാവുമ്പോ വാങ്ങിക്ക്ണത്ര പൈസിം വര്ല്ലാ ഇതാവുമ്പോ വാങ്ങിക്കണത്രയും പൈസ വരൂല്ല്യ അമ്മക്ക് അങ്ങട് കൊടു ത്താ മതി പിന്നെ നമ്മള് യൂസ് ചെയ്യൂലല്ലോ?
ആഹ് അങ്ങനെണ്ട്ല്ലേ പിന്നെ കല്യാണത്തിനോ? ഹലോ ഹലോ കേൾക്കണില്ല്യ? ഹലോ ഹലോ ഹലോ എന്താ പറ്റിയേ കോള്?